ഹലോ?
ഹലോ ഫുഡൊക്കെ കഴിച്ചാ? ചോറ് ആഹ് ഞാ പ്പ ചോറും ഒരു ഓംലറ്റും പിന്നെന്താ മഞ്ഞക്കൂട്ടാൻ കുമ്പളങ്ങേട. കുമ്പളങ്ങ കറി ബീഫ് കൂട്ടില.
ഇവടെ എല്ലാരും ചോറൊക്കെ കഴിച്ച്. പാത്രൊക്കെ കഴുകി കഴിഞ്ഞ്.
അതെലെ അഒടെ മഴയിണ്ട?
മഴ ഇന്ന് പ്പൊരു ചെറിയ തോർച്ച ഇണ്ട് ഇന്നലെ ഒക്കെ നല്ല മഴണ്ടായിന്ന്.
ആഹ് ഇവിടേം ഇപ്പാമഴയില്ല.
ഇന്നലെയും വല്ല്യ മഴഇണ്ടായില്ല പൊടിയണപോലെ ചെറിയ
ന്നലെ വൈകുന്നേരം ഒന്നും നല്ലോണം ഒന്ന് ആർത്ത് പെയ്ത് വന്ന് പക്ഷെ.
ആഹ് ആഹ്
മഴ പെയ്യുന്നുണ്ടപ്പത്തേക്കും പിള്ളേരൊക്കെ കൂടി അടുത്തുള്ള വീട്ടിലാണ് റെയിൻ കൊട്ടൊക്കെ ഇങ്ങട്ട്ട്ടിറങ്ങി.
ന്തായി പോയി.
ശെ ഞാനൊക്കെയാർന്നെ എറങ്ങിയാനെ
ഉം നിങ്ങേക്കെ ചെറുപ്പല്ലേ ഞാൻ ഒക്കെ വലുതായില്ലേ
അതെ അതെ ഏജ് ഡസിൻ മാറ്റർ
ഉം ശര്യാണ് അവിട്തേല് നാട്ടിൻപൊറാണ് കാ പെരക്കാര് പറയും
അതെ
മഴ പെയ്തിട്ടും രക്ഷയിലാത്ത നിലയിൽ കൊതുകേളും
ആഹ കൊതുക് പൊടി കൊതുകല്ലേ
ആഹ
ആഹ
ഭയങ്കര ശല്യാണ് കൊതുകിനെ കൊണ്ട് ഇവടെ മോന്റെ മേത്തൊക്ക ആഹ മോന്റെ കുഞ്ഞിന്റെ മേത്തൊക്കെ കൊതുക് കുത്തി ആകെ വീർത്തിരിക്ക്ണ ചൊവന്ന പാടെക്കെ
ആഹ ചൊമ അത് ഇങ്ങനെ വെളുത്തിരിക്കാത്തെ ചൊവന്നിരിക്കാ കാണുമ്പോ രസാണ്
ആഹ് ശരിയാണ് പാവം പക്ഷെ കൊതുക് കുതീട്ട് കറ് ത്ത പാടായിട്ട് വനേ അയിന്റെ പാട് പോക്മ്പോ
ആതെല്ലേ അഹ് ന്ത് പറ്റി
ആഹ ഡോക്ടറിനെ കാണിച്ച് അപ്പൊ ഡോക്ടർ പറിഞ്ഞ് അത് കുഞ്ഞിന്റെ ഏ എന്താ ലൈറ്റ് ആയിട്ടുള്ള സ്കിന്നായോണ്ട് ഭയങ്കര റിയാക്ഷന് ഇണ്ടന്ന്
ഓ
ആ അതൊണ്ടായിരിക്കുംന്നാ പറഞ്ഞേ അങ്ങനാ ഭയങ്കരായിട്ട് കുരു പൊങ്ങാണ്
ആഹ് അതെ ല്ലേ ആഹ ആഹ ആഹ അപ്പൊ നെറ്റ്ക്കെ ഇട്ട് കെടുത്തണോ
പുറത്തിറക്കുമ്പോഴാണ് വീട്ടിലേക്ക് കേറി കഴിഞ്ഞാൽ കൊതുകിന്റെ ശല്യം അത്ര ഇല്ല പൊറ് ഇപ്പ നമ്മള് കാറ്റൊക്കെ കൊണ്ട് സിറ്റൗട്ടിലൊക്കെ പ്ലേ
ഓ
ഇപ്പളാണ് പ്രശ്നം
അ അ അ അ
ഉം കൊതുക്കിന് ഗൂഡ്‌നെറ്റ് ഒന്നും പേടിയില്ല
ആഹ
ഗുഡ് നൈറ്റൊക്കെ കത്തിച്ചാലും കൊത്ക് വരും
ഓ
ഇല്ല തവളെ ഇണ്ട് ഇപ്പ ഇവടെ പാമ്പും ഇറങ്ങിട്ടുണ്ട്
ആ മ്പാ ഊ ഇവടൊ മറ്റേ കൊളണ്ടല്ലേ ആ കൊളം അയിനകത്ത് മീന്ണ്ടത് അപ്പൊ ആ നെറ്റ് ഇട്ടിട്ടില്ല തവള അതിനകത്ത് ഏതു നേരവും ഇണ്ടാവും ഞാൻ ഫുഡ് എടുക്കാൻ ചെല്ലുമ്പോ ചാടണ കാണാം
ഉം മീനെ പിടിച്ച് തിന്നോ
വല്ല്യ മീനാ
ആഹ് അത്
അയിനാത്ത് പിന്നെ രണ്ട് മൂന്ന് ആമ്പലൊക്കെ ഇണ്ട്
ആഹ
വയലറ്റ് കളറ് ആമ്പല് പിന്നെ ഒരണ്ണം ഏ കൈ ബ്ലൂ പോലതെ
ഉം
ആഹ പിന്നെ അവടെ എന്താ പറയാൻ വന്നേ
ഇവടെ പാമ്പിന്റെ ഭയങ്കര ശല്യം ഒരോസം മുറ്റത് ന്ന് മൂർക്കനെ കിട്ടി ഒരാഴ്ച കഴിഞ്ഞുസം മിനിഞ്ഞാന്ന് അപ്പർതെ ഇത്താത്താന്റെ വീട്ടീന്ന് മഞ്ഞച്ചേര പോണന്ന് പറഞ്ഞ്ട്ട്
ഓ മഞ്ഞച്ചേരെ ആഹ മൂർക്കനൊക്കെ വരുവോ അവിടെ
ആഹ് ഒരു കുഞ്ഞുമൂർക്കന് ഇണ്ടായി അത് എവിടുന്നെങ്ങാട്ട് വഴി തെറ്റി റ്റി വന്നതാണ് ഇവടെ കാടൊക്കെ
ആഹ്
കുഞ്ഞിയതാർന്നു
ആഹ്
നമ്മളങ്ങട് വടിയെടുത്തണ്ട് ചെന്നപ്പോൾ ത്തേക്ക് അത് പത്തിവിടർത്താൻ ശ്രമിക്കുന്നു ഭാഗ്യത്തിന് പുള്ളങ്ങളൊന്നും ഉണ്ടായില്ല എല്ലാം സ്കൂളിള് പോയെക്കണതാരുന്നു
ആഹ് എന്താറുന്നു ചോറിന് കറി
ചോറിന് ഒരു കഴീത്ണ്ടായി ഞാൻ പുട്ടും പീസുമാണ് ഇന്ന് രാവിലത്തെ
ആഹ്
രാവിലത്തെ ഫുഡാ ഞാൻ കഴിക്കാ
ആഹ് ആഹ് ആഹ് ആഹ്
ഉച്ചക്കത്തെ ചോറ് കൂടെ വാങ്ങിച്ചിട്ടച്ചക്ക് ഉമ്മച്ചിക്കൊക്കെ പ്രഷറായോണ്ട് കുറച്ചെ ഇടൂളു ചോറ് അതുകൊണ്ട് ചോറ് മീൻ കറിയും കൂട്ടാനായിട്ടാരസമുള്ളു
ആഹ്
എടാ അവിടുത്തെ പുട്ടും പീസുമാണ്
ആഹ്
മീൻക്കറിം ച ചാളയൊക്കെയ തിന്നാ ചാള തിന്നാൻ ക്ഷമ വേണം നല്ല മുള്ളുള്ളത
ആഹ്
ആഹ് എല്ലാരും ഒറങ്ങാൻ പോയി
ഉറങ്ങാൻ പോയല്ലേ ആഹ് ഇവിടെപ്പ ഉമ്മച്ചിയും ഞാനും ഉമ്മച്ചി അവടെ ഇരിപ്പുണ്ട്
മ്മ്
പിന്നെതാ ഞാന് ഇങ്ങനെ ചോറ് തിന്നിട്ട് എണീറ്റോ നിങ്ങള് തല പേനൊക്കെ ഈരി എനിക്ക് ഈ പേൻ വരുമ്പോൾ അലർജി ഇണ്ട്
ആഹ് ഹ ഹ അയിൻ്റെ ആഹ്
അപ്പൊ കുളിച്ച് ചോറ് തിന്ന് പേന് ഈരുവായിരുന്നു രണ്ടെണ്ണം കിട്ടി
അപ്പൊ അതിന് തലയിൽ എന്തേലും മരുന്ന് തേക്കാൻ പാടില്ലാരുന്നോ
അത് ഷാംമ്പൂ ഉണ്ട് ഈ ആഴ്ച്ചേൽ കുളിക്കാനായിട്ട്
ആഹ്
ആഹ് അങ്ങനെ
ഡോക്ടർ തന്നതാ
ആഹ് ഇവിടെ ഇപ്രാവശ്യം മോളെ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് തലേന്ന് പേൻ പോകാനുള്ള മരുന്ന് തേച്ചത പക്ഷെ പോയില്ല
ആഹ്
നമ്മുടെ ഈ അത് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞപ്പോ അവര് കൊടുത്തതാട്ടോ മെഡിലൈസ്ന്ന് പറഞ്ഞ
ആഹ് അത് ഷാംമ്പൂവല്ലേ
ആഹ്
ആഹ് ഞാൻ ആദ്യം അത് ഉപയോഗിച്ചാർന്ന് അത് ഒരു കുപ്പി ഫുള്ള് തീർക്കണം
ആഹ്
ഇപ്പൊ ഒറ്റ അടിക്ക് പോകും ഇതിപ്പോ ഒരു സോപ്പും ഒരു ഷാംമ്പൂ ആണ് കെ ഇസ്സ്ഡ് പ്ലസ്ന്ന് പറഞ്ഞൊണ്ട് ഒരു ഷാമ്പൂ
അത് മൂന്ന് മാസം ഉപയോഗിക്കണന്ന് അന്ന് പറഞ്ഞോണ്ടിരുന്ന ആഴ്ചേൽ ഒരു ദിവസം ഇപ്പൊ സാറ്റ് സാറ്റർഡേ സൺഡേ ആണെങ്കിൽ സാറ്റർഡേ കെ ഇസഡ് പ്ലസ് ഷാമ്പൂ സൺഡേ മറ്റേ എച്ച് എച്ച് മൈറ്റ് സോപ്പ് ഉപയോഗിക്കും അങ്ങനെ ആഴ്ചയിലെ ഒരു ദിവസം വച്ചിട്ട്
കെ ഇസഡ് പ്ലസ് ഷാമ്പൂ ആഹ എച്ചച്ച മൈറ്റ് സോപ്പും
ആഹ് ഇവിടെ ചെലപ്പോ അതായിരിക്കും എന്റെ തലേന്ന് പോവാൻ എന്റെ മോന്റെയും തലേ തേച്ചില്ല
ആഹ ഒരു കുപ്പി ആ ആ അങ്ങനെആരുന്നു പണ്ടങ്ങന പറഞ്ഞോണ്ടിരുന്ന
അങ്ങനെയ ഞാൻ ആത് ചെയ്തോണ്ടിരുന്ന അപ്പൊ വ്യത്യാസം ഉണ്ടാക്കണം ഇതിപ്പോ മോളുടെ കൂടി
ആഹ കെ ഇസഡ പ്ലസ് കുഴപ്പില്ല യൂസ് ചെയ്തിട്ട് പിന്നീട് ഡോക് ഉത്തര തന്നെ ആ ഡോക്ടർ തന്നെയാണ് ഈ ശാമ്പൂ പറഞ്ഞുതന്നത് പിന്നെ ഡോക്ടർ പറഞ്ഞന്ന
ഏ കേ ഇസഡിന്റെ ഇത് കീറ്റോടെ ഇതാണാ
ഏ
കീറ്റോന്ന് പറഞ്ഞിട്ടുള്ളരു കോപ്പൊക്ക ഉണ്ടല്ല കീറ്റോക്കണ്ടന്തന്നൊക്കെ പറഞ്ഞു
കിറ്റോ
അങ്ങനെ എന്തോ പറഞ്ഞു
എന്ത് എന്തന്നാ
ഈ സോപ്പിന്റെ ഇപ്പം എനിക്ക് അതിന്റെ ഒരു ഷാംപൂ ണ്ടായി തലേല് ഷാമ്പൂ തേക്കാന്ണ്ടായി. ലുപ്പിസോൾന്നാണ് കുപ്പിയുടെ പേര്. മരുന്നിന്റെ പേര് ലുപ്പി സോൾന്നാണ്. പക്ഷേ അതിന്റെ ബ്രാൻഡ് പറഞ്ഞത് എന്ത്ന്നാ കീറ്റോകോണസോൾന്നാണ് പറയണ് അത് അതിന്റെ ത ന്നെ ചൊറിച്ചിലിന്റോക്കെ സോപ്പോക്കെ ഉണ്ട്.
ആ അതല്ല അതല്ല ഇത് തലേല് ഷാ പേൻ പേനേയൊക്കെ തടയും.
അപ്പ കല്ലടത്തി
ആ
അതിനി പരീക്ഷിച്ചോക്കണം.
ആ ഇത് പ ത്ത് മുന്നൂറു രൂയാവും സോ ഏ ഷാമ്പൂ തന്നെ. ഷാമ്പു തന്നെ പത്ത് മുന്നൂറ് രൂവയാവും
ആ പിന്നേ ലപ്പിസോളിന്റെ അതേ ശാമ്പൂന് നല്ല റേറ്റ് ആർന്നു.
ങ് ആ ചെറിയ കുപ്പിയാ പ ത്ത് നൂറ് മില്യാട്ടെ ഉള്ളൂ തോന്നണു.
അതുകൊണ്ട് മടിയ എന്തൂട്ടാ റേറ്റ് ഇത്രം കൂടുതലുള്ളോണ്ട് ഇച്ചിരി തുള്ളി എടുത്തിട്ടൊക്കേരുന്നു തലേൽ തേച്ചോണ്ടിരുന്നത് താരന്റെ മരുന്നിന്.
ആ
അത്രേം പൈസ കൊടുത്ത് ആർഭാടത്തേക്കുറിച്ച്
പിന്നെ നമ്മട അവസ് പറഞ്ഞ് മറ്റേ പേനിന്റെ ആ ശല്യം മാറണ്ടേ? അത്കൊണ്ട് വാങ്ങിച്ച്.
ഇത് പേന്റെ അല്ല. താരന്റെ ആരുന്ന്. എന്റെ മുടി കൊഴിയണ് കണ്ടപ്പ ഡോക്ട്ടറ് പറഞ്ഞാണ് താരന്റെണ്ടായിരിക്കുമെന്ന് മരുന്ന് വന്നതാ തേച്ചോടങ്ങിയപ്പ ബേബി ഹെയേഴസ് ഒക്കെ വന്നാണ്. പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പത്തേക്ക് പിന്നിം കൊറഞ്ഞ് പോയി
ആ
ഇപ്പ മുടി വളർന്നാലെന്താ? മുടി കൊഴിഞ്ഞാലെന്താ വെച്ചിട്ടാ നിർ
എല്ലാരും പറയും ഈ വി വിറ്റാമിൻ ഡി ന്റെ കൊറവാണെന്ന്. പി പിൻ ഈ മുടി കൊഴിച്ചിലൊക്കെ. ആ എനിക്കും മുടി കൊഴിച്ചിലുണ്ട്. ഞാന് രണ്ടുമൂന്നൂസായി തല കുളിച്ചിട്ട് അപ്പ ഇന്ന് അങ്ങട്ട് കുളിച്ചപ്പോ എന്തോരോ
ഉം. എനിക്ക് നല്ലോണം കൊഴിയിണ്ട്. എന്റെ മുടിയൊക്ക ഇപ്പ പോണിടെയില് കെട്ടുമ്പം ഫ്രണ്ടില് നമ്മള് വരയിട്ട മാതിരിയാണ് മുടി. നീങ്ങി നീങ്ങി പോണാങ്ങട് ഉച്ചയ്ക്ക് ഒറങ്ങ്വോ?
ഉച്ചക്കും ഒറക്കമുണ്ടായിരുന്നു. ഞാൻ ആദ്യം ആദ്യോക്കെ എന്ത് ചെയ്താ ഒറങ്ങൂലാർന്നു. പറഞ്ഞൊണ്ടിരിക്കും. ഇപ്പ അങ്ങട് ഒറങ്ങി പോണ്. കിടക്കും ഒറങ്ങും. പിന്ന കുടിക്കാ ഉറങ്ങാ ഇന്നലെയൊക്കെ ഒറക്കോർന്ന്. ഫുളള് ഒറക്കം. ആകെ തിന്നാനെണിക്കും. ഉം.
ഇവടെ ഇനി ഫോൺ വേണ്ടാ.
ആ
മോന് ഇനി സ്കൂളില് പോണം. അന്നാലാണ് ഒന്ന് സെറ്റ് ആവൊള്ളു.
യൂ ടോൾഡ് ത്രീ യു ടോൾഡ് എബൗട്ട് ത്രീ
ഇപ്പ തൽകാലത്തേക്കില്ല ഇനിയിപ്പം എന്ത് പറഞ്ഞ് ഡോ ഡോക്ടറ് കുറിച്ചൂലോ
ആന്നേ
അത് അഞ്ച് വർഷത്തേ എസ്റ്റെക്ഷൻ വേണന്നറഞ്ഞ് ഇത്രം എനിക്ക് ഇത്രയും ഏജ് അല്ലെ ആയിട്ടുള്ളൂ അപ്പം ഇത്ര ഏജില് രണ്ടും സിസേറിയനായിരുന്നു
ഓഹ്
അപ്പൊ അഞ്ചു വർഷം എക്സ്റ്റെൻഷൻ വേണോന്നാ പറഞ്ഞേക്കണേ ഡോക്ടറ്. ഇല്ലെങ്കി ഇച്ചിരി റിസ്‌ക്കാവൂന്നാ പർഞ്ഞേ
അതേ ല്ലേ?
ഇവടെ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞിരിപ്പുണ്ട് ഞാൻ സമ്മതിക്കൺല്ല.
ആഹ് ഹ ഹ ഹ സാധാര ആണുങ്ങങ്ങളാ സമ്മിക്കാത്തെ കഥ പറയണ കേട്ടണ്ട്.
നാളെ പിന്നെ എന്താ നാളെ ഇത്തിരി മൂന്നാമത്തേത് വേണോന്ന് പറഞ്ഞിട്ട് വെസ്മാവും എല്ലാവർക്കും ഇണ്ട് എനിക്കു മാത്ര പിന്നെപ്പ എന്താ ഫ്രീ ആയാലും നോർമൽ ഡെലിവറി പറ്റൂല.
ആഹ്
സിസേറിയനാ പറ്റോളൂ
ആഹ്